ഹലോ കേക്കുന്നില്ലേ കേക്കുന്നില്ലേ? സ്വഖായിരിക്കുന്നോ വടഎന്താവി ശേഷം ഹലോ കേക്കുന്നില്ലേ? ഹലോ. ആ മഴയിത പൊടിയ്ന്ന്. മഴ പൊടിയണിണ്ട്.
എണ്ട.
മഴ പൊടിയ്ന്നിണ്ട്.
കേൾക്ക്ണ്.
എന്താ ചെവി അടിച്ചേ കൊ ഉ കൊ. കൊച്ചന്തുട്ക്കുവാ കൊച്ച.
ഏ കൊച്ചുമടിയിലിരിക്കണ്ട് കൊച്ചുമടിയിലിരിക്കണ്ട്.
ഒർക്കൊക്കെ കയ്ഞ്ഞാ.?
ഒറങ്ങാർന്നെ ഇപ്പ എണീറ്റട്ടൊള്ളു.
ഒർക്കൊക്കെ കഴിഞ്ഞിട്ടല്ലേ.
ആഹ് ആഹ്.
ഉഉം ചോറൊക്കെ കയിച്ചോ.?
ചോറുതേ പൊറത്ത്ന്ന് വാങ്ങിച്ച് കഴിച്ച് ഇത്രനേരം കെടന്നൊറങ്ങാര്ന്ന്.
ആയെല്ലരോ.
എല്ലാരും കെടന്നൊറങ്ങി മോനും കെടന്നൊറങ്ങി ഞാനും കെടന്നൊറങ്ങി. അതെല്ലേ ഇപ്പഈ നമ്പറി വിളിക്കണെ അല്ലേ രാത്രി കിട്ടൊള്ളൂ.
ഏഹ്.
ഹ ഹ ഹ അയിന്നലരാത്രി. ന്നലെ രാത്രി എത്തിയിട്ടുണ്ടായില്ല അതാണ്, അപ്പൊ ഞാൻ കണ്ടുല്ല മെസ്സേജ്.
ഏഹ് ഏഹ്.
പിന്നെ റീചാർജും കഴിഞ്ഞിരിക്കാണെഅ പ്പൊ ഞാൻ കണ്ടില്ല പിന്നെ ൻ വൈഫൈ ഓൺ ആക്കി വന്നപ്പോണ് കണ്ടത് അപ്പ ഇവനും. വന്നിട്ടൊന്നും ണ്ടായില്ല ഞാൻ നേരത്തെ കൊറങ്ങിക്കാണ് അബിനെ പിന്നെ പിള്ളേർക്കെള്ളതല്ലേ. പിന്നെ അതാര്ന്ന് ഞാൻ വിളിക്കഞ്ഞ പിന്നെ.
ന്തുവാ?.
എന്താ കഴിചെ?
ഞാനൻത് ചോറൊന്നും കഴിച്ചിട്ടില്ല കഴിക്കണനി.
ആ തെ ന്ത നേരം വഴകിയത്?
കുടി എന്തോ ഇന്ന് കഴിച്ചില്ല അതാണ് ഇന്ന് ഫോണിരുന്നു. ഇങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട്.
ആഹ് കറിയെന്തുട്ടാർന്ന്.
കറി മീൻകറിണ്ട്.
ആഹ് ആഹ് ആഹ് ആ ആ കൊച്ചും ചോർന്നിട്ടില്ലേ.
അയിന് കൊച്ചിനൊക്കെകൊടുത്തു.
ആഹ് ആഹ് ആഹ്. ആഹ് ആഹ്
ഞാൻ മാത്രേ കഴിക്കാത്ത് കൊച്ചൊക്കെ കഴിച്ചു.
ആഹ പിന്നെ വീട്ടിലാരുണ്ട് കൊച്ചുമോളും പിന്നെ.
കൊച്ചും ഞാനും മാത്രേള്ളൂ വേറെ ആരുല്ല.
ആഹ് ആഹ് ആഹ്.
ഉം.
വേറെന്താണ് വിശേഷം.
വേറെന്ത് വിശേഷം സുഖ അവിടെയെന്തൊ വിശേഷം.
ഇവിടെ സുഖുണ്ട് ഭയ സുഖം ഭയങ്കര മഴക്കാർ ഇങ്ങനെ കെട്ടി നിക്കണ അന്തരീക്ഷം.
ഏഹ് എല്ലായിടത്തും മഴയിനെല്ലേ എന്ത് പറയാനാ. അലോ.
അതായിരിക്കുല്ലേ. കോള്.
ഏ ആ ഇല്ല ഇല്ല.
ആ
കേക്കുന്നുണ്ട്.
ആഹ് ആഹ് കുഞ്ഞ് എന്ത് ഇട്ക്കാണ് കുഞ്ഞെ എന്തോേണ് അവിടെ.
എന്താ ഇവിടെ കളിക്കാ ആരടോച്ചിരിക്കുന്നൊ.
ഞാന് ഇങ്ങളോട്ട് ചിരിച്ചതാ.
ഏ ഏ
നിങ്ങളോട് ടി
മോനോ
കേക്ക് ണ് ലടി
അങ്ങനെ കേക്ക്ന്നോക്കെ ഇണ്ട്.
ഓ ആഹ ആഹ് ആഹ് ഇനി എന്താണന്ന് പരിപാടി. ഇഇന്നന്ന് പരിപാടി എന്താണ്.
ഇനി പരിപാടി ഇന്ന് പ്രത്യേകിച്ച് ഇപ്പ പ ഇനി കൊറച്ച്കഴിഞ്ഞ് ചോറ് കഴിക്കണം കഴിക്കണം.
ആഹ്
ഉ ഇല്ല കിടപ്പൊന്നുമല്ല.
കിടപ്പില്ല അപ്പൊ നമ്മളെ പോലെ തന്നെയാണ്.
ഉ ഉച്ചക്ക് ഞന് കെടപ്പന്നുല്ല.
നമ്മള് ഉണർന്നാ കഴിഞ്ഞാൽ പിന്നെ കിടപ്പൊന്നുല്ല ഉണർന്ന് കിട്ടാനാണ് പോട്.
അല്ലെ രാവിലെ എണിച്ചച്ച് പിന്നെ കട കിടക്കുന്ന പരിപാടി എവിടെയാണ് ഞാന് ഇല്ല. ഒന്നെങ്കി ടി വി ക ഒന്നെങ്കി ടി വി കണ്ടോണ്ടിരി ആ അല്ലെങ്കി നല്ല ടിവി കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഫോണി കളി കൊച്ചോടെ കൊച്ചി പുറകെങ്ങനെ നടക്കും.
ആഹ കൊച്ചുള്ള പോക നമുക്ക് ഇത് എടക്കാനൊന്നും നേരും.
ഇല്ല അവള് പൊതുവേ ഉച്ചിക്ക് കിടക്കാറൊന്നും ഇല്ല.
പിന്നെ ഇത്തിരി നേരം കെടന്ന ആ ടൈമ് നമുക്ക് പണിയുണ്ടാവും അത്യാവശ്യം
ആ ആ പൊർത്ത് ആ പൊർത്ത്ന്ന് എന്താ വാങ്ങി ഫുഡ് ഇന്ന്
പൊർത്ത്ന്ന് ബിരിയാണി
എല്ലാ ചിക്കനാ ബീഫാ വാങ്ങിയെ
എനിക്കും മോൾക്കും ബീഫാണ് ഇഷ്ടം അപ്പ ബീഫ് വാങ്ങി
ആ മോൻ ചിക്കനും വാങ്ങി
മോനിക്ക് ചിക്കനെ മോൻ ചിക്കൻ വാങ്ങില വാങ്ങിയപ്പോ എല്ലാരും ഒന്നന്നെ വാങ്ങി
ആണോ
ആ
ഇപ്പ വൈന്നെര്ത്തക്ക് എന്താ
വൈന്നേരം ഇഞ്ഞ് വെക്കണം കറി തക്കാളി ചമ്മന്തി ഇരിക്ക്ണ്ട് ഇന്നൽത്ത ചോറ് വക്കണം
ഏ അതെന്താ ഉച്ചത്തേക്ക് വാങ്ങിന്നാ വൈന്നേരത്തക്ക് വാങ്ങിയാ പോരായിര്ന്നോ
അല്ല ഉച്ചക്ക് ഇപ്പ എണീറ്റത് ഇത്തിരി നേര്ത്തെണ്
എ
അത് വെക്കാ വെക്കാൻള്ള ടൈമില്ല പന്ത്രണ്ടര ആയപ്പോഴ എണീറ്റത്
എല്ലാരും
ആ മൊത്തം ഒർങ്ങി കെടന്ന്
നല്ല ടീമ് കൊച്ചു അപ്പളാ എണീചെ പന്ത്രണ്ടര ആയപ്പോ
കൊച്ച് എണീക്കും പാല്കുടിക്കും കെടക്കുന്ന് ഇപ്പയാ എണീറ്റത്
ഏ
കൊച്ചിന് കൊ ഏ കുളിപ്പിച്ചിട്ട്ല്ല ഇപ്പോ ഓണന്ന്ട്ടല്ലേള്ളൂ ഇഞ്ഞിപ്പ കുളിപ്പിച്ച് ഏ ഡ്രെസൊക്കെ മാറ്റി കുള്പ്പിച്ച് ഇഞ്ഞി ഒക്ക കഴിഞ്ഞി തൊടങ്ങി വാഷിംഗ് മെഷീന് തുണിയക്കെ ഒണങ്ങി അങ്ങഡ് വൈന്നേര ആവ്ണ വരെ പണിയാണ് കെടക്കണവരെ
ഏ ഏ
ഒക്ക കഴിഞ്ഞ് കെടക്കുമ്പ ചെലെപ്പ രണ്ട്മണി മൂന്ന് മണിയൊക്കെ ആവും എന്നും മൂന്ന് മണിക്കെക്കെണ് കെട ക്ക്ണ ഇവൻ ഇവൻ ഈ മറ്റേ ഡെലിവറിയാണ് ഫുഡ് ഡെലിവറി ആണ് മോനെ ആ അപ്പൊ വര്ണത് രാത്രി പാതിര ആവുമ്പളാണ്
ആ ആഹ്
അപ്പ കെടക്കണത് ആ നേര്ത്താണ് അതാണ് എണീക്കാൻ വൈക്ണത്
ഓക്കേ
ഇന്നലെ മറ്റേ നെയ്മർടെ കളി ഇള്ള കാരണം നേര്ത്തെ വന്നു
ആവോ അതുകൊണ്ട് നേര്ത്തെ വൈകി കളി ഒക്കെ കഴിഞ്ഞ് കെടന്നപ്പം വൈകി കെടന്നു
ആ മെസി ഫാനാണ് ന്നട്ട് നെയ്മറ കളി കാണാൻ വന്നേക്ക് നെയ്മർന്റെ ഫാൻ ഞാനാ റൊണാൾഡോടാ റൊണാൾ ആ റൊണാൾഡോടേം നെയ്മർന്റേം ഫാൻ ഞാനാ ന്നട്ട് മെസ്സി ഫാൻ വന്നോണ്ടും നെയ്മർന്റെ കളി കാണാൻ നിക്ക്ണ്
ഏഹ്
ഞാൻ പർഞ നിങ്ങക്ക് കാണണ്ടാ കളി ഞാൻ കണ്ടാ മതീന്ന് പർഞ്ഞ് ആ ഹാ അപ്പൊ അവര് എ എന്ന പറ്റിക്കാൻ വേണ്ടിട്ട് ഞങ്ങ ജപ്പാനാണ് കാൺണത് ഞാ വന്ന് നിങ്ങൾ മെസ്സിയുടെ കളി മാത്രം കാണ മെസ്സി ഫാൻ മെസ്സി കളി മാത്രം കാണാൻ പാട്ള്ളൂ
വേറൊന്നും കാണാൻ പാടില്ല
ആഹ് ആഹ് ആഹ് റൊണാൾഡോ നെയ്മറ്ക്കെ ഞാൻ കണ്ടാമതിന്ന് പറഞ്ഞു കളിയുടെ സീസൺ ആവുമ്പൊ ഇങ്ങനേണ് ഞങ്ങ ഓരോ ഓരോ ടീമിനെ പറഞ്ഞോണ്ട് അ ടിയ ആഹ് ആങ്ങളേം പെങ്ങളും മെസ്സി ഞാൻ മാത്രം നെയ്മറും റൊണാൾഡോ
ഏഹ് പിന്നെ കളിയൊക്കെ എല്ലാരും കാണും
ഏഹ് കളി അങ്ങനെ കാണൂലേ ഞാൻ അങ്ങനെ കാണൂലേ ഇ വര് കാണും അപ്പൊ ഞാന് ഇരുന്നു തർക്കിക്കും
ഓഹ് അങ്ങനെ
ഞാൻ കാണല് ചുരുക്കോണ് ഞാൻ കാണാറൊന്നുംല്ല
ഉം
എനിക്കിഷ്ട്ടോണ് പക്ഷെ കാണാറില്ല ഈ മൊബൈലില് ആകുമ്പൊ ചെറിയ ഇതല്ലേ
ഏഹ്
ടി വിയിലൊക്കെ കാണണ വലിപ്പം ഉണ്ടാവൂലല്ല ഞാൻ അപ്പൊ അത് കാരണം ഞാൻ കാണൂല പിന്നെ എന്തേലും പണിയൊക്കെ ഉണ്ടാവും അപ്പൊ അത് തങ്ങനെ നടക്കും അപ്പൊ അത് കാരണം ഞാൻ കാണൂല പിന്നെ എന്താണ് ചെടിയുടെ പണിക്കൊന്നും പോയില്ലേന്ന് മുറ്റത്തെക്കൊന്നും പോയില്ലേ
ആര് ഞാനാ
ആഹ് ചെടി പണി
ആഹ് ഞാൻ താ ആഹ് ഇണ്ട് താ ഞാൻ പൊറത്ത് പോയിട്ട് വന്നത് ഇപ്പ പൊ റത്തുണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ട് ഇപ്പ വന്നു
പൂച്ചെടി മാത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഇലച്ചെടിണ്ടാ
എലച്ചെടി അധികം ഉള്ളത് ഇവിടെ
ആഹ് ആഹ് എനിക്ക് പൂ ചെടിയില ചെടിയൊക്കെ ഇണ്ടായി വണ്ടി ഇടിച്ചപ്പൊ പൂച്ചെടിയൊക്കെ വെള്ളം ഒഴിക്കാണ്ട് പോയി എലച്ചെടിണ്ട്
ഉം ഇവിടെ എലച്ചെടി ഉണ്ട് പൂച്ചെടി എല്ലാം ഉണ്ട്
പിന്നെ ഈ കൊട്ടയിലൊക്കെ ഞാട്ടിയിട്ടിന്ന് ചെടിണ്ട് അതൊക്കെ ഉണങ്ങിപ്പോയി
ഏഹ്
പിന്നെ മറ്റേ പത്ത് മണിക്ക് വി രിയണ ചെടികളക്ക വാർക്കട മോളി വച്ചിരുന്ന്‌ അതൊക്കൊണങ്ങി പ്പോയി
ഉം പിന്നെ ആണോ ഇപ്പൊ ഒന്നും നോക്കാനൊന്നി ല്ലല്ലോല്ലെ
നോക്കാന് മോളിലൊന്നും കേറാൻ പറ്റൂലല്ല് പിന്നെ മോനാണ് കറ്റാർ വാഴയുണ്ട് അത് മോനിക്ക് ആവശ്യള്ളാനം മോൻ ഇടക്ക് വെള്ളം ഒഴിച്ചൊ ടുക്കും മുടി ഫാനാണ് മുടി വളത്തണ്ട്
ഓഹ്
മുടി വളർത്തലുണ്ട് അവൻ മുടീൽ ൽ ഇടക്ക് തേക്കാൻ
അമ്മൂടി തേക്കാൻ വേണ്ടിട്ട് ഇതാക്കും
ആഹ് ആഹ് കറ്റാർ വാഴ വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പൊ അതിന് ആവശ്യോണ് കറ്റാർ വാഴ
ആഹ്
അല്ലാണ്ട് വേറെ ഒന്നിനും വെള്ളം ഒഴിക്കില്ല പിന്നെമ്മ വെട്ടിക്കളഞ്ഞക്കാട് പോലെ വളർത്തിട്ടേക്കണെന്ന് പറയും പറമ്പിലൊക്ക
ഏഹ്
അലച്ചെടി എന്തോചെടിപ്പിക്കാനാ കൂണ കൂണാ കൂണ് എവിടെ വെക്കാം കൂണു ഹലോ
ആഹ് കേക്ക്ന്ന്
എന്നോടാ കൂണ് കൃഷി ചെയ്യാൻ
അരെ ഇഞ്ഞോടോ
എന്നോടോ എന്നോട് പറയാണ്
ഏ കൂണ് കൃഷിയതാരാ ചെയ്യ്ണ്
ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ചിപ്പിക്കൂണ്
ഏ
ആഹ് കൊറെ പണി ഇണ്ടതിനൊക്കാ ഇ ചിപ്പി കൂണന്ന്പറഞ്ഞയിഞ്ഞാ ഇങ്ങനെ പരന്ന കൂണില്ലേ
ഉം ഉം
ചിപ്പിക്കൂണ് ഇണ്ടാക്കണെങ്ങ് കൊറെ പണിയുണ്ട് വട്ടകയിലിട്ട് വൈക്കോല് മേടിച്ച്കൊണ്ട്ന്ന് തളപ്പിച്ച് പിന്നെ അത് ഒണക്കി പിന്നെ അത് ഇഹ് തിരികട പോലെ ആക്കി കവർ മേടിച്ച് കവറിലിട്ട് പിന്നെ കൂണിന്റെ കുരു ഇട്ട് പിന്നെ തിരികട പോലെ എഹ് എന്തുട്ടാണ് വൈക്കോൽല് തിരു കടക പോലെ ആക്കി പിന്നെയിട്ട് ഉം അത് ഞങ്ങെ ഇണ്ടാക്കിയിട്ട് ഞങ്ങള്തന്നെ കഴിച്ച് ഞങ്ങൾക്ക് ആവശ്യത്തിന് ഇണ്ടാക്കി
ഉം
എന്ന്ട്ട് ഞങ്ങള് തന്നെ കഴിച്ച് ഇപ്പ ഇണ്ടാക്കാൻ പറ്റില്ല ഇവിടെ സലൂല്ല അത് ഞങ്ങ വാ ടകക്ക് താമസിക്കുന്ന സമയത്ത് ഇണ്ടാക്കിയാ അവിടെ റൂമ് സ്ഥലവുംണ്ട്
ആഹ് അവിടെയിണ്ടാക്കി ഇവിടെ ഇണ്ടാക്കിയിറ്റില്ല
ഇവിടെ സ്ഥലൂല്ല ഇവിടെ ചെറിയ വീടാണ് അപ്പൊ വെളിച്ചോ വെട്ടം അധികം പാടില്ല
ഉം ഇന്നാ ഓക്കെട്ടാ ഞാ പിന്നെ വിളിക്കാം
ആഹ് എന്നാ ശരിയെന്ന
ഉം
ശരിയന്നഓക്കെ
ഓക്കെ
ആഹ്